ക്കെയുണ്ട് വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ ആഹ് എന്താണ് അവിടെ മഴയൊക്കെ
ഒക്കെ നല്ല വിശേഷങ്ങൾ സുഖം തന്നെയാണ് ഇവിടെപ്പോ ഇന്ന് മയയില്ല ട്ടോ ഒരു ആഴ്ചയായിട്ട് ഇവിടെ മഴയൊന്നുംല്ല ഒരാഴ്ചയല്ല ഒരു രണ്ട് മൂന്നാല് ദിവസായിട്ട് മഴൊന്നുമില്ല മഴ ഇല്ലാത്ത കൊണ്ട് ഇവിടെ നല്ല ചൂടാണ്പ്പൊ മക്കളൊന്നും എ സി ഇല്ലാതൊന്നും രാത്രി ഉറങ്ങുന്നൊന്നും ഇല്ല. അപ്പൊ ചൂട്, സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. എന്താണ് അവിടുത്തെ കാലാവസ്ഥ ഒക്കെ?
ആഹ് ഇവിടിപ്പോ രണ്ട് ദിവസായിട്ട് മഴ ഉണ്ട് എന്നാല്. അവിടത്തെ പോലല്ല. ഇവിടെ മഴയുണ്ട്. ഇപ്പൊ ഇന്ന് വൈകുന്നേരം, നല്ല മഴയായിരുന്നു. മഴ പെയ്തിവിടെ തോട്ടിലൊക്കെ വെള്ളം വന്നു. അമ്മാതിരി മഴയായിരുന്നു ഇവിടെ. ആഹ് പിന്നെ എന്താ രാത്രീലത്തെ ഭക്ഷണങ്ങളൊക്കെ കഴിച്ചോ? എന്തായിരുന്നു ഇന്ന്? സ്പെഷ്യല് ഇണ്ടാക്കിയത്
ഓ അതേല്ലേ. ആഹ് രാത്രി ഭക്ഷണം കഴിച്ചു ഞങ്ങള്. ഇന്ന് ഇവിടെ ഇണ്ടാക്കിത്, ഇന്ന് ഞങ്ങളിവിടെ ഇപ്പം പെരുന്നാള് കഴിഞ്ഞതല്ലേ. അപ്പൊ ആഹ് ക്ക് പള്ളിയിൽ നിന്നും ഉം, ഒരുപാട് ബീഫ് കിട്ടിയിരുന്നു. ഏകദേശം കൊറേ ബീഫ് ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങള് അത് ഫ്രിഡ്ജില് വെച്ചത് ഉണ്ടായിരുന്നു. ഓ അതെടു അതെടുത്ത് ഞങ്ങള് ബീഫ് വരട്ടിയത് ഉണ്ടാക്കി. പിന്നെ കൊറച്ച് ബീഫ് ഇവിടെ എന്റെ മോള്, ഉം സ്പെഷ്യൽ ആയിട്ടായിട്ട് ബീഫിനോട് ഫ്രൈയ് ഇണ്ടാക്കി. പൊരിച്ചുണ്ടാ ക്കി. അത് നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിനി. പിന് പിന്നെ ഞങ്ങളൊരു, തക്കാളി കൂട്ടാന് അതായത് തക്കാളി കൂട്ടാൻ അല്ല തക്കാളി കറി എന്ന് വേണം പറയാ. തക്കാളി കറി ഇണ്ടാ ക്കി. അതുപോലെ ആഹ് പിന്നെ ഇവിടെ മു തൊട്ടടുത്തുള്ള വീട്ടിന്ന്, അവര് വീട്ടില് കൊറേ പയറുകളൊക്കെ നട്ടിരുന്നു. അപ്പം ആഹ് പയറ് ഞങ്ങള് പയറ് ഉപയോഗിച്ച് പയർ ഉപ്പേരി, അപ്പൊ ഇത്രേണ് ഇവിടെ ഉണ്ടാക്കിയത്. എന്താണ് നിങ്ങള് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞോ? എന്താണ് അവിടെ ഭക്ഷണം കയിക്കാന് എന്താണ് ഉണ്ടാക്കിയത്?
ഞങ്ങള് ഭക്ഷണം കഴിക്കല് കഴിഞ്ഞു. ഇപ്പം ഞങ്ങളിവിടെ ആഹ് നിങ്ങള് പറഞ്ഞ പോലെ ഞങ്ങൾക്കും ഇവിടെ പെരുന്നാളിന്റെയന്ന് ബീഫ് കിട്ടിയത്, ഞങ്ങള് ഇണ്ടാക്കി വെച്ചതുണ്ടായിരുന്നു. ഞങ്ങള് ഒരു കൊറച്ച് കൂടുതല് വല്യ ചെമ്പട്ടിയില് ഇണ്ടാക്കി വെച്ച ക്കാരുന്ന്‌. അപ്പൊ അതെടുത്ത് അങ്ങനെ ചൂടാക്കി കഴിക്കലാണ്. അപ്പോ അത് ചൂടാക്കി ബീഫ് വരട്ടി വെച്ച തന്നെ, നിങ്ങൾ പറഞ്ഞ പോലെ വര ട്ടി അത് ചൂടാക്കി ചോറില് കൂട്ടി. അതുപോലെ പിന്നെ ഞങ്ങള് ഇവിടെ ഇന്ന് ഏഹ് കുമ്പളം ഉണ്ടായിരുന്നു കുമ്പളം. ഇവിടെ വീട്ടിലുണ്ടായ കുമ്പള തന്നെണ്. കുമ്പളം മോര് മോരൊക്കെ പറഞ്ഞ്, കറി ഉണ്ടാക്കി, മോര് കറി ഉണ്ടാക്കി. ഇവടെല്ലാ ഇഷ്ടാ സാദാ വെറും ചോറും, മോര് കറീം ബീഫ് വരട്ടിയതും അതായിരുന്നു ഇന്ന് ഇവിടുത്തെ ഭക്ഷണം. പിന്നെ നിങ്ങള് നിങ്ങളെ ബീഫൊക്കെ തീർന്നോ? അതോ ഇനിയും കൊറേ ബാക്കിയുണ്ടോ? ഇങ്ങനെ ഫ്രിഡ്ജിലൊക്കെ വെച്ച് കഴിക്കുന്നത് നല്ലതല്ല എന്നൊക്കെ പറയണെ കേട്ടിട്ടുണ്ട്.
ആഹ് അത് ശരിയാണ്. അത് വളരേ അധികം ശരിയാണ്. പിന്നെ വീട്ടില് വെച്ച് ഭക്ഷണങ്ങള് ശരിക്കും നമ്മള് കഴിക്കാൻ പാടില്ല്യ. ഇപ്പോ ആഹ് കുറച്ച് ദിവസം മുമ്പ് നമ്മള് ന്യൂസ് കേട്ടിരുന്നല്ലോ. ഫ്രിഡ്ജിൽ വെച്ച ചീര കഴിച്ച് ഒരു കുട്ടി മരണപ്പെട്ടതൊക്കെ. അപ്പൊ ഫ്രിഡ്ജില് വെച്ച് കഴിക്കുന്നതൊക്കെ വളരേ നമ്മുടെ ശരീരത്തിനും, കേടാണ് അതുപോലെ പഴകിയ ആഹാരങ്ങളില് ബാക്ടീരിയകളൊക്കെ നന്നായിട്ടുണ്ടാവും ഇപ്പൊ ഒരു വീഡിയോയില് ഞാൻ കണ്ടതാണ് നമ്മളിപ്പോ ഒരു ഭക്ഷണം ഏ കഴിച്ചതിന് ശേഷം ഉണ്ടാക്കിയതിന് പാകം ചെയ്തതിന് ശേഷം കഴിച്ച് ഉടനെ തന്നെ നമ്മള് ഫ്രിഡ്ജിൽ വെക്കണം അല്ലെങ്കില് അതില് ബാക്ടീരിയ വരും ആ ബാക്ടീരിയ ഫ്രിഡ്ജിൽ വെക്കുമ്പോ അതൊന്നുകൂടി കൂടത്തേള്ളൂ പിന്നെ നമ്മള് ഫ്രി ഡ്‌ജീന്ന് എടുത്ത ഭക്ഷണം ഇല്ലേ എടുക്കുന്ന ഭക്ഷണം അത് നമ്മള് നന്നായിട്ട് ചൂ ചൂടാക്കിയതിന് ശേഷമേ കഴിക്കാൻ പാടുള്ളൂ അതായത് ഇപ്പൊ കറി രൂപ ത്തിലുള്ള ഭക്ഷണങ്ങള് ആണെന്നുണ്ടെങ്കില് നന്നായിട്ട് തിളപ്പിക്കണം ശേഷം മാത്രമേ അത് കഴിക്കാൻ പാടുള്ളൂ അല്ലെങ്കില് അതിലുള്ള ബാ ക്ടീരിയ അത് നമുക്ക് ഫുഡ് ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പിന്നെന്താ യാത്രകളൊക്കെ ഇഷ്ടണ്ടോ
പോകുമ്പോ യാത്രകളൊക്കെ ചെയ്യാൻ വല്ല്യ ഇഷ്ടമാണ് ഇപ്പ അടുത്ത് ഞങ്ങള് ദൂര യാത്രയായിട്ട് ഈ ദൂരയാത്രയൊക്കെ ചെയ്തിരുന്നു ആഹ് ദൂരയാത്ര മീൻസ് ഇപ്പോ കഴിഞ്ഞ ഡിസംബർ മാസത്തിലായിരുന്നു ഞങ്ങൾ ദൂരയാത്ര ചെയ്തി എന്നിട്ട് അത് ഞങ്ങള് അവിടെ ഉം ഡൽഹി ഡൽഹിയിൽ പോയി അവിടെ മറ്റേ നമ്മളെല്ലാരും കാണാൻ ആഗ്രഹിക്കുന്ന താജ്മഹല്ല് ഒക്കെ കണ്ടു അതുപോലെ ഉം അങ്ങനെ ആ അവിടെ അവിടുത്തെ മെയിൻ ഏരിയാസ് ഒക്കെ ഞങ്ങള് കവറ് ചെയ്തു ഞങ്ങള് പോയത് എങ്ങനാ വെച്ചാല് ഞങ്ങള് ഒരു പാക്കേജ് എടുത്ത് പോയതാരുന്നു അപ്പൊ ആ പാക്കേജില് നമുക്ക് എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡഡ് ആയിരുന്നു അതായത് ഫു ഡ് അതുപോലെ ആ മറ്റേ നമുക്ക് വീട് നമുക്ക് താമസിക്കാനുള്ള സ്ഥലം അതുപോലെ നമുക്ക് അവിടെ കാണിച്ചു തരാനുള്ള കാണിച്ചു തരാല് എല്ലതല് ആള് ഒരാളെ നമ്മുക്ക് ഏൽപ്പിച്ചു തന്നതായിരുന്നു അവിടുന്ന് ആ പാക്കേജിൽ ഉൾപ്പെട്ടത് തന്നെയാണ് എന്നിട്ട് അവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഞങ്ങളെ കാണിച്ചു തന്നു അങ്ങനെയൊക്കെ ആയിരുന്നു അപ്പൊ നിങ്ങള് എങ്ങനെ യാത്രകളൊക്കെ ചെയ്യാറുണ്ടോ അടുത്ത് എങ്ങോട്ടാണ് യാത്ര ചെയ്തത് ഇതുപോ ലെ വല്ല്യ ദൂര യാത്രൊക്കെ ചെയ്തിട്ടുണ്ടോ യാത്ര ചെയ്യാൻ ഇഷ്ടമാണോ
ആ എനിക്ക് യാത്ര ചെയ്യാൻ ഇഷ്ടമാണ് പിന്നെ അധികം ദൂരയാത്രകളൊന്നും ചെയ്യാറില്ല കാരണം ആഹ് സാമ്പത്തിക സ്ഥിതി കുറച്ച് ബാക്കിലാണ് അതായത് ഇപ്പൊ ഇങ്ങനത്തെ ദൂരയാത്രക്കുള്ള പണമോ സമ്പാദ്യമോ ഒന്നും നമ്മക്ക് ഇല്ല നമ്മള് ആ അന്നന്ന് പണിക്ക്‌ പോകുന്നു ഹസ്ബഡ്‌ പണിക്ക് പോകുന്നു വീട്ടിലെ ചെലവുകൾ നോക്കുന്നു അത്രയേ നടക്കാറുള്ളൂ പിന്നെ അതുപോലെ ആ ആ നമുക്ക് അങ്ങനെ യാത്ര പോകൻ ഭയങ്കര ഇഷ്ടമാണ് പക്ഷെ സാഹചര്യങ്ങള് അങ്ങനൊ ക്കെയാണ് പിന്നെ ചെറിയ സ്ഥലങ്ങളിലൊക്കെ കുറച്ചൊക്കെ പൈസ കയ്യില് ആകുമ്പോ ആഹ് എന്താന്ന് വെച്ചാല് കുറച്ചങ്ങട്ട് പൈസ കയില് ആകു മ്പോഴേക്കും എന്തെേലുമൊക്കെ കാരണം ഒന്നില്ലെങ്കിൽ മക്കൾക്ക് അസുഖം അല്ലെങ്കിൽ വീട്ടിൽ എന്തേലും ചെറിയ പണികളൊക്കെ ഉണ്ടാവും ആ പൈസ അങ്ങട്ട് കയ്ന്ന് നഷ്ടപ്പാവും അപ്പൊ പിന്നെ അങ്ങനെ യാത്രകളൊന്നും കൂടുതൽ യാത്രകളൊന്നും ചെയ്യാന് കഴിയാറില്ല സാധാരണ യാത്ര ചെയ്യാനൊക്കെ ഇഷ്ടാണ് നിങ്ങപറഞ്ഞല്ലോ നിങ്ങഇങ്ങനെ ഡൽഹി അവിടൊക്കെ പോയി അപ്പോ അവിടെയല്ലാതെ വേറെ എവിടെയങ്കിലും ദൂരയാത്ര ചെയ്തിട്ടുണ്ടോ ഇപ്പ അടുത്തായിട്ട് എങ്ങനെ എങ്ങനെ നിങ്ങൾ പോവല നിങ്ങളെ ഫാമിലിടെ കൂടെയാണോ ഹസ്ബൻഡറിന്റെ കൂടെയാണോ അതോ ഫ്രണ്ട്സിന്റെ കൂടെയാണോ
ആ അതെ ഞങ്ങള് പോയിരുന്നു പോയിരുന്നു വെച്ചാല് ഞങ്ങള് പോയത് ഉം ഗൾഫ് രാജ്യങ്ങൾക്ക് പോയിനിം ഇടുപ്പിലേക്ക് പോയന്ന് വെച്ചാല് ദുബായ് ഏറ്റവും കൂടുതൽ വികസ് രാ അവിടെപോയിരുന്നു പിന്നീ കൂടൊയിരുന്നു പോയത് അപ്പ ഞാൻ പറഞ്ഞ ഡൽഹി പോയി വന്നല്ലേ കാക്കു ഇതിന്റെ കൂടത്തായിരുന്നു പോയത് പിന്നെ കടയില് പോയപ്പോ ഒരു ചെറിയ മോളുണ്ടായിരുന്നു അപ്പൊ അവളെ കൊണ്ടുപയപ്പോ ചെറിയ ചെറിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു ചെറിയ കുട്ടീനേയിട്ട് ഓരോ സ്ഥലത്തേക്ക് കറങ്ങാൻ പോകുമ്പോഴും മര് കുട്ടി നേരത്തിന് ഭക്ഷണം കഴിക്കാത്ത പ്രശ്നം അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നം നിങ്ങള്ഉണ്ടായിരുന്നു ഞാനും ഫാമിലി ഒക്കെ ഇങ്ങനെ ട്രാവലന് ഇഷ്ടമുള്ളവരാ പിന്നെ എല്ലാരും നല്ല സപ്പോർട്ടിന ഉണ്ടായിരുന്നു ട്രാവല് ചെയ്യുമ്പോ അങ്ങട്ടാവല് പിന്നെ ആ ഇപ്പൊ അടുത്തായിട്ട് പിന്നെ പോയ ദൂരായാത്ര എന്ന് പറയുന്നത് ഇതാണ് അതുപോലെ പിന്നെ ഞങ്ങള് ഇവിടെ അടുത്തുള്ള നമ്മുടെ നാടട്ടി വീട്ടിലുള്ള ഏകദേശം വിസിറ്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളൊ ഞങ്ങള് പോയി കാണാറുണ്ട് കുട്ടിയേും കൊണ്ട് തന്നെ ഞങ്ങള് പോവാറുണ്ട് പിന്നെ പൈസ ഇല്ലാത്ത സാഹചര്യങ്ങളു ഉണ്ടാവാറുണ്ട് നിങ്ങള്പറഞ്ഞ പോലെ ഇപ്പൊ ഒരുപാട് ആളുകൾ ഇപ്പൊ പൈസ ഇല്ലാത്ത കാരണം യാത്രകളൊക്കെ മുടക്കുന്നവരുണ്ട് മുട യാത്ര ചെയ്യാൻ പൂതി ഉണ്ടായിട്ട് യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥകൾ ചിലസമയങ്ങള യില് പൈസ ഇല്ലാത്ത അവസ്ഥകളൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ പിന്നെ ഞങ്ങള് ഉള്ളത് വെച്ച് അണ്ട് പോകും അതൊക്കെ വരുന്നെടുത്ത് വെച്ച് കാണാന്നുള്ള രീതിൽ അങ്ങനെയണ്ട് പോകും പക്ഷേ ആ ഇപ്പ അടുത്ത് ഞ ങ്ങ ളൊരു ട്രിപ്പ്പ്ലാൻ ചെയ്തിരുന്നു ഒരു റിസോർട്ടക്കുള്ള ട്രിപ്പ് അതിപ്പോ അവസാനം വെച്ച് ക്യാൻസ പോയി കാരണം പെട്ടെന്നാണ് ഒരു കുടുംബത്തില കല്യാ ണ്ടാവല് അപ്പൊ അതിനെ ഡ്രസ് എടുക്കല് പിന്നെ ഇപ്പ പെരുന്നാള് അതുപോലെ സ്കൂള് തുറക്കലൊക്കെ പാട ഒരുമിച്ച് വന്നപ്പോ പിന്നെ ഞങ്ങക്ക് ആ ട്രിപ്പ് ഒക്കെ ക്യാൻസൽ ചെയ്യേ ഈ സധകരണം അങ്ങനെ അത് പിന്നെ ഇപ്പോ അങ്ങനെ കാത്ത് നിക്കാറില്ല അതി കയ്ൽ ഇണ്ടെങ്കി അപ്പളാണ്ട് പോകുന്നൊ ഒരു സാഹചര്യ അവര്
ആഹാ ആഹാ ഓക്കെ ഓക്കെ നിങ്ങൾ പറഞ്ഞ പോലെ അതാണ് ഞങ്ങളൾ ഇപ്പ എന്തേലുംലൊക്കെ എവിടക്കയിലൊക്കെ പോണന്ന് വിചാരിച്ച ഇങ്ങനെ പൈസൊക്കെ കൂട്ടി വെക്കും അപ്പൊ കൂട്ടി വെച്ച് വരുമ്പോഴായിരിക്കും വേറെ എന്തേങ്കിലും ആവശ്യം വരാ അപ്പൊ പിന്നെ നമ്മുക്കത് ആ ഉം ഉം ആവശ്യത്തിന് ഉപയോഗിക്കല്ലാതെ വേറെ വഴിയ ണ്ടാവാറില്ല. ഓക്കേ ന്നാ ശരി ട്ടോ ഓഹ് ഞാൻ പിന്നെ വിളി
ക്കെ ശരി ഓക്കെ ന്നാല് പിന്നെ വിളിക്കാം